ന്തൊക്കെ വിവരങ്ങളൊക്കെ ആഹ് കേൾക്കുന്നില്ലേ
ഓഹ് കേൾക്ക്ന്ന്ണ്ട് നല്ലതായിട്ട് പോകുന്നു നല്ല വെയില് നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഏഹ് എന്നാ ഇവിടെ നല്ല വെയിലിപ്പോ ആഹ് അ
ല്ല മഴ ഓഹ് രാവിലൊന്നും പെരു കണ്ണ് കാണാത്ത മഴ
ഏഹ് അലക്കിയതൊക്കെ നല്ലോണം ഒണങ്ങി
ഇല്ല ഇവടെ പെരും മഴേണ്
ഏഹ്
ഇപ്പ കൊറച്ച് കൊറവ്ണ്ട് പക്ഷേ രാവിലെ ഉച്ച വരെ നല്ലങ്ങള് ഉം മക്കള് വാലവാടി കുടീ കൊണ്ടാക്കിയില്ല മഴയായിട്ട് നടന്ന് അങ്ങനെ കെതിയെട്ട് പോണ്ടേ
ആഹ് ആഹ് അതെ അതെ എന്നാ ഇവടെ നല്ല കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥ ആണോ ഉണ്ടോ
ആഹ് ഞാപ്പ ന്യൂസ് ശരിക്ക് കണ്ടില്ല പ്പന്നോട് ഇപ്പോ പറഞ്ഞു കാക്കു നീ കണ്ടോയിച്ചു ഞാന് പിന്നെ നമ്മള് ദീകുടി ആയത് കൊണ്ട് ഫോണില് വേറെ കാര്യങ്ങളൊന്നും നോക്ക്ണില്ല പ്പൊ
അതെ അതെ അതെ ഏഹ് വയനാട്ടിലുണ്ടോ പഠച്ചോനേ അയിന്റെ മുമ്പ് നല്ല ബുദ്ധിമുട്ടായിട്ടില്ലേർ ന്നവടെ
ആഹ് ഇപ്പൊ മേപ്പാടിയാ
ഏഹ്
ഉം റോഡ്ക്ക് വരുന്നഹ് ഇങ്ങെനെ കണ്ടു ഞാൻ ഫോട്ടോ കണ്ടു ഞാൻ നോക്കിട്ടില്ല നോക്കല്നി ഏതായാലും ഉം ന്നട്ട് മോൻ മോന് സ്കൂൾകഴിക്കും മോള് സ്കൂൾകെഴിക്കുല്ലേ
ആഹ് മോള് സ്കൂൾപോയി മോനിതാവടെ ഇണ്ട് ഓന്പ്പോ ഒറങ്ങി എണീച്ചതാണ് ഉം ഉം ഓ കഴിച്ചു കഴിച്ച്
ആഹ് എന്താണ് ആഹ് കഴിച്ച്
പിന്നെ സാമ്പാർ
ആഹ് മീന് ഫിഷ് ഞങ്ങള് വെണ്ടക്കക്കറീം ഒണക്കമീനാന്ന് ഹലോ പോയോ കട്ടായ്ക്ക ഹലോ ഹലോ ഹലോ ഹ ലോ ഹലോ ഹലോ